അ കേട്ടാ
ആ കേക്കുന്നില്ലേ?
ആ കേക്കാം കേക്കാം.
സുഖാണോ?
ആ സുഖം. സുഖാണോ?
ആ ചായ ഒക്കെ ചായ കുടി കഴിഞ്ഞു. ചായടീ കഴിഞ്ഞോ?
ആ ആ.
എന്താ ചായക്കെന്താ?
ചായക്ക് കാപ്പി ഉണ്ടാക്കിയൊള്ളു അപ്പം
അതെയോ ഏത് വെള്ളയപ്പോ
ആഹ് അതെ അതെ
ആഹ് ആരാണ്ടാക്ക
നാൻ ഉണ്ടാക്കി
ഇയാളൊണ്ടാക്കും
ഓ അതെ
ആഹ് ആഹ് അതെന്താ പച്ചരിലോ
ആഹ് പച്ചരി തേങ്ങയും ചോറും കൂട അരക്കും
ആഹ് എന്നിട്ട് അതിന് ഈസ്റ്റ് ഇട്വോ
ഓ അതെ
ആഹ് ആഹ്
അവിടെ
പെർഫെക്റ്റ് ആയിട്ട് കിട്ടോ അത് ഞാന് ഉണ്ടാക്കിയ എനക്ക്ത് ശരിയാവല്ല അതാ ചോദിച്ച
ആഹ് കിട്ടും
അതെയോ ആഹ് എന്നിട്ടിങ്ങന അപ്പച്ചട്ട് ട്ടിലല്ല ഇണ്ടാക്കാലെ അതെന്ത് കൂട്ടി കഴി യാ
ചമ്മന്തി ഉണ്ടാക്കണേ ചമ്മന്തി ഉണ്ടാക്കാ അല്ലെങ്കി മുട്ടക്കറി
ആഹ് ആഹ് ആഹ്
ഇവിടാ ഇവിടെ ഇന്ന് ഉഴുന്ന് ദോശ
ഓ അങ്ങനെ
ഉഴുന്ന് ദോശയും ചമ്മന്തി ന്തിയും
ആഹ് ആഹ് ആഹ് ഓ ചട് ആഹ്
ഉം ഇല്ല കയ് ഉണ്ടാക്കിട്ടുണ്ട് കയിക്കണത്ര ഇണ്ടാക്കി വെച്ച അത് പിന്നെ കൊറച്ച് എളുപ്പല്ലേ ആഹ് ആഹ് ദോശ എളുപ്പല്ലേ മാവ് ഇന്നല തലേന്നെ അരച് വെച്ച് തുര്ണ്ടായിനു
ആഹ് ആഹ് അങ്ങനെ പിന്നെ മഴയൊക്കെ ഉണ്ടോ
മഴയില്ല മഴ കൊറവാ ഇവിടാ ഇപ്പം രണ്ട് മൂന്ന് ദിവസായിട്ട് മഴയൊന്നുല് ല്ല അവിടെയോ
ഇന്നെല നല്ല മഴയായിരുന്ന് ഇന്ന് രാവിലെ തൊട്ട് നല്ല ചൂട്
അതെ ഇവിടെ തണുപ്പ് ചൂടില്ല തണുപ്പ് ഏഹ് മഴക്കാറ് ഇവിട് പക്ഷെ ഇപ്പ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ നല്ല വെയിലുല്ലാ നല്ല ഇരുട്ടൂല്ല ചെറുങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. മ് ചൂടില്ല ഒരു തണു പ്പുണ്ട് ചെറിയെ പക്ഷെ അങ്ങോട്ട് നല്ലോണ്ണം വെയില് വന്ന് മെയിനാല് ചൂടായിരിക്കോ? ഉം എന്താ വീട്ടില്? ഏ രാവിലത്തെ പണിയൊക്കെ കയിഞ്ഞോ?
ആ രാവിലത്തെഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കത്തെ തൊടങ്ങണം.
അതെയൊ? എന്താ സ്പെഷ്യൽ എന്തേലും ഉണ്ടാക്കുന്നുണ്ടോ?
ആ സൺഡേയായപ്പം ബിരിയാണി വക്കാന്നൊരു പ്ലാൻ.
അതെ എല്ലാരും ഒണ്ടാവും അല്ലേ?
ആഹ് അതെ അതെ.
അതെ ആ എന്താ ചിക്കൻ ബിരിയാണിയാ?
ആഹ് അതെ ചിക്കൻ
ആഹ് ആ അത് ഏയിലാണ്ടാ കുക്കറിലാ ഒണ്ടാക്കുവാ എല്ലാം വേറെ മസാല വേറെണ്ടാക്ക് ചോറുണ്ടാക്കാ അങ്ങനെയാ?
ഉ ആ അതെ സെപ്പറേറ്റ്
അതെ ആഹ് ആഹ്
അവിടെ ഇന്ന് സൺഡേ സ്പെഷ്യൽ ആഹ്
ആ ഇന്ന് സ്പെഷ്യല് എ ഇല്ല ഇന്നൊരു ഇന്നൊരു പാർട്ടിണ്ട് ഉച്ചയാമ്പോ അവിടെ പോണം.
ഓ അങ്ങനെ.
ആഹ് രാവിലത്തത് കഴിഞ്ഞാ പിന്നെ ഉച് ചക്ക് അങ്ങേട്ടേക്ക് പോണം.
ആഹ്
ഒണ്ണും ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണ്ട. പിന്നെ ഇനി വൈകീട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ
ആഹ് ആഹ് ആഹ്
വൈകിട്ട്ണ്ടാക്കണം. നേരത്തെ കറിയൊക്കെ ഒണ്ടാക്കേണ്ടി വരും വന്നിട്ട്.
ഓ അങ്ങനെ ഇവടെ വൈകിട്ടത്തെക്കൂടെ ഉള്ളത് ഒണ്ടാക്കും. അപ്പൊ
ആ ഒന്നിച്ചുണ്ടാക്കുവായിരിക്കും അല്ലേ?
അതെതെ.
ആ അത് നല്ലയാണ്. എന്നാ പിന്നെ നമുക്ക് പിന്നെ ചിന്തിക്കണ്ടല്ലോ.
ഉം അതെ
വീട്ടില് കൊറെ ആളുണ്ടോ
ഉം പറയന്ന് വെച്ചാ ഇവിടെ ഞങ്ങടെ വീടും കൊച്ചന്റെ വീടും അടുത്തടുത്താ അപ്പം എല്ലാരും കൂടെ ഒരുമിച്ച്.
എങ്ങനാ?
എന്റെ വീടും അല്ലാതെ കൊച്ചച്ചന്റേം അമ്മൂമ്മേടേം എല്ലാരടേം മൂന്നു പേരുടെ വീട് തൊട്ടടുത്തടുത്താ അപ്പ പിന്നെ. ഒരുമിച്ചാക്കും. എല്ല
ഒന്നിച്ചിട്ടാണ്ടാക്കാ?
ആ യാ അതെയതെ.
അതെയോ അയ്ശ ശരി ആ ആ അപ്പൊ കൊറേയൊക്കൊണ്ടാക്കണ്ടേ?
ആ ഉണ്ടാക്കണം എല്ലാരും കൂടെ ഹെൽപ്പാക്കും.
ആ ശരി ആ ആ അപ്പൊ പിന്നെ പണി പെട്ടെന്ന് തീരുവല്ലോ അല്ലേ?
അതെതെ.
ഭയങ്കര രസായ്ക്കല എല്ലാരും. ഓട്. ക്കെണ്ടാക്കുമ്പോ ആ ഇവിടാ ആ വീട്ടില് നമ്മ നാലഞ്ചു പേരുണ്ട്. ഉമ്മ പപ്പാ ആ സിസ്റ്ററ് മോനൊക്കെയൊണ്ട്.
ആ എ എല്ലാരും സുഖായിട്ടിരിക്കുന്നോ?
എല്ലാരും നല്ലന്നെ. അവിടെയോ, അമ്മയൊക്കെയോ?
അമ്മാ കടയില് പോയിരിക്കാണ്
അതെയോ, കടയൊക്കെ വീട്ടിനടു ത്തന്നെ ഉണ്ടോ, ഏ വെ വീട് എങ്ങനെ ഭയങ്കര ഭയങ്കര ടൗണിലാ അല്ല ഉൾഭാഗത്താ?
ടൗണിൽ
ടൗണിലോ, കടയൊക്കെ അത്യാവശ്യം അടുത്ത് തന്നെണ്ടോ?
സ്കൂള് ഒക്കെ.
അതേ ആ ആ ആവശ്യത്തിനൊക്കെ പെട്ടെന്ന് പോയി വരാല്ലേ?
ആ അതെയതെ.
കടയൊക്കെ, ആ അത്യാവശ്യം അടുത്ത്ണ്ട്, കുറച്ച് ച്ചു നടക്കണം ഒരഞ്ച് മിനിറ്റൊക്കെ നട ക്കണം.
പോവ്വാങ്ങനെ ഉം ഉം.
ഹോസ്പിറ്റലക്കെ കൊറച്ച് പോണം.
ഓ ആ ഇവിടെ എല്ലാം അടു ത്തടുത്ത്
ഇപ്പൊക്കെ ഉണ്ട് കുറച്ചടുത്ത്ണ്ട് ഒരു രണ്ട് കിലോമീറ്റർ പോണം പിന്നെ ഹോസ്പിറ്റലൊക്കെട്ടാൻ ടൗണിലേക്ക് പോണം
ഓ അങ്ങെ ആ ആ
നിങ്ങള് ടൗണിലായിരിക്കുവല്ലേ
ആ അതെ അതെ എല്ലായിടത്തുണ്ട്
അതെ അപ്പൊ എല്ലോം ഒപ്പമ്മക്ക് പോവാനൊക്കെ മ്പോ എളുപ്പായി
ആ അതെ
ആ ആ അങ്ങനെ ബ ബ അടുത്ത് ബസ്സൊക്കെ ഉണ്ടോ ഉ ഉം ഇയാള് ന്ന് ഡ്രൈവ് ചെയ്യോ
ഇല്ല
ആ ആ എന്താ കുട്ടിയണ്ടോ
ഇല്ല മാരേജ് ചെയ്യുന്നില്ല
അതെ ഹ ആ പഠിയ്ക്കാ
ആ അതെ
ആ ആ എന്താ പഠിക്കുന്നേ
ഐ റ്റി
അതെ എവിടെയാ വീട്ടിന്റെ അടുത്തന്നെയോ കൊറെ പോണോ
വീടിന്റെവിടുന്ന് കൊറച്ച് ലോങ്ങുണ്ട്‌ കൊല്ലം
ഓ അത് ശെരി ആ ആ ഏ പിന്നെ വേറെന്താ വിശേഷം എന്താണ് ഇന്നലക്കെന്താ ഉണ്ടാക്കിയേ ഭക്ഷണൊക്കെ
ഇന്നലെ ഉച്ചക്ക് ചോറ് മീൻക്കറിയൊക്കെ
അതെ അതെ ആ ആ അപ്പൊ കുക്കിയാനെങ്ങനാ എല്ലാര ഇങ്ങോട്ടേക്ക എല്ലാരും ഫുഡയിക്കാൻ ഇങ്ങോട്ട് വരുമോ അല്ല അവിടത്തേക്ക് കൊണ്ട് കൊടുക്കലോ
ഉം വന്ന് എടുത്തിട്ട് പോവും
ഓ അതെ അ ആ ആ ഏ അപ്പൊ എ കു ആരാ വീട്ടിന്നാരാ അമ്മേണ്ടാക്കോ ഇയാളും അമ്മയും കൂടി ഉണ്ടാക്കല
ആ ഞാനും അമ്മയും ചേച്ചിമാരും കൂടെണ്ടാക്കും
ഓ ചേച്ചീണ്ട് ആ അതന്നെ ആ ആ അവര്ന്താ ചെയ്യുന്നേ അവര് ജോബ് ചെയ്യുന്നുണ്ടോ
അതെയ ആ ഡിഗ്രി കയിഞ്ഞോ ഇപ്പൊ നാ കോഴ്സിന് ട്രൈ ചെയ്യുന്നുണ്ടാവും അല്ലെ
ആ ഒരാള് ഫാഷൻ ഡിസൈനിങ്ങിന് പോകാനും ഒരാളല്ലാതെ ടീച്ചിങ്ങിന്റെ നോക്കുന്നുണ്ട്
അത് ശരി ആ ആ പിന്നെ ഇയാള് പ്ലാനെന്താ ഇത് പഠിച്ചിട്ട്
ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു വൺ ഇയർ ട്രെയിനിങ് ഉണ്ട് പൊറത്താ അപ്പൊ അതിന് പോണം
അതേ ആ ആഹ് ഇതിൽ അത്യാവശ്യം ഐടിയിലൊക്കെ അത്യാവശ്യം ഇത്ണ്ടല്ലോല്ലെ
ആഹ് ഉണ്ട്ണ്ട് നല്ല ഫീൽഡാ എല്ലാ കോഴ്സും ഉണ്ട്
ആ ആഹ്
ഉം
ജോബൊക്കെ ആയക്കാനോ പിന്നോ
ഇപ്പെന്തെയ്യ്
ഹലോ
ഹലോ
ആടെ കേക്ക്‌ന്നില്ലേ
ആ കേക്കാം
ആഹ് ഞാൻ വീട്ടില് കല്യാണം കഴി നോ ഓ വീട്ടില് മോനുണ്ട്
ഉം
ആഹ് അ ഹസ്ബന്റ് പൊറത്താണ് മോന് ഇണ്ട്
ഓ
ട്ടിലെ പണിയൊക്കെ എടുത്ത് ഹൗസ് വൈഫാ
ആണ്
ജോബൊന്നും ഇല്ല വീട്ടില് പണിയെടുത്ത് വീട്ടില് തന്നെ
ഉം
പിന്നാ അത്യാവശ്യം വീട്ടിലെന്നെ ഇണ്ടല്ലോ പണിയിണ്ടല്ലോ
ആഹ് അതെതെ ഹ് ഉം
ന്നെ ഉമ്മ ഇണ്ട് അനിയത്തി ഇണ്ട് അനിയത്തി സ്കൂളില് പ്ലസ്ടൂന് പഠിക്കുന്നു
ഓഹ് ആ ആ
ഉം ഇന്നിപ്പ എല്ലാരും ഉണ്ട് ഇന്ന് സൺഡേ അല്ലേ
ആഹ് ശരി പൊറത്ത് വല്ലോം പോവോ
പുറത്ത് പോവും എടകൊക്കെ പോവും പിന്നെ അയിന്റെ എടക്ക്‌ ഉം ഇവരേം കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങും എഹ് എപ്പോഴൊന്നും ഇല്ലാട്ടോ വല്ലപ്പോഴും ഒക്കെ ആഹ് പിന്നെ എന്തേലും ആവശ്യത്തി ത്തിന് പോകാന്ണ്ടെങ്കിൽ അങ്ങനെ കൂട്ടീറ്റ് പോകും ആഹ് ലീവില്ല ദിവസ ആണെങ്കില്
ഓഹ് ഉം ഉം
നിങ്ങള് പൊറത്ത് പോക്കില്ലേ
ആഹ് കോളേജ് പോന്നോണ്ട് ഒന്നിനും ടൈമില്ല അല്ലാതെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എടയ്ക്ക് പോവും ബീച്ചിലൊക്കെ
തെ ആ ആ വീട്ട്ന്ന് പോക്കില്ല
ഇല്ല ഇല്ല എല്ലാർക്കും തെര
ഹലോ
ഹലോ
ആ അമ്മന്റെ കു ടെന്നും പോക്കില്ല അങ്ങനാ
ഇല്ല അമ്മയ്ക്ക് കടയിൽ പോന്നോണ്ട് അമ്മ വരുമ്പോ രാത്രിയാവും അപ്പൊ സമയല്ല
ഓ അമ്മ ജോബ് ചെയ്യുന്നുണ്ടല്ലേ ആ ആ അ അപ്പ അമ്മ രാവിലെ പോയിക്കയ്ഞ്ഞാല് രാത്രിയാ വരാ ആ ആഹ് അപ്പൊ വീട്ടിലെ പണിയൊക്കെ ആരാടുക്കാ
ചേച്ചിമാരും ഞാനും കൂടെടുക്കും
അ ആ
ഉം
അമ്മക്ക് പിന്നെ വല്ല്യ പണിട്ക്കാ ടൈം ണ്ടാവില്ലല്ലോല്ലേ രാവിലെല്ലാം ചെയ്തവേക്കോയിക്കും
രാവിലെ ചെലപ്പം ചാ അമ്മണ്ടെങ്ങി കാപ്പി ഉണ്ടാക്കി വച്ചിട്ട് പോം
അതെ അതെ ആ ആ ബാക്കിം കൊറെ പണിണ്ടല്ലോ അലക്കാ തൊട ക്കാ പാത്രം കഴുകാ ആ ആ അതൊക്കെ ചേച്ചിമാര് ക്കെ കൂടി ചെയ്യേക്കുംല്ലേ
ആ അതെ
അ ആ പിന്നെ അച്ഛനൊക്കെയോ അച്ഛനൊക്കെ പണിക്ക ക്കൊയോ
ആ പോയി ഇന്ന് സൻഡേ ആയോണ്ടില്ല
ആ ഇന്ന് ലീവല്ലേ
ഉം അതെ
തന്നെയിരിക്യോ ഇന്ന് എവിടെങ്കിലും പൊറ ത്തോവാനൊക്കെ പ്ലാനുണ്ടോ
ഇന്ന് ഇതുവരെയൊന്നും പ്ലാൻ ചെയ്തില്ല എല്ലാരും അവിടെ ഇവിടൊക്കെ പോയെക്കുനു കല്യാണം ഒക്കെ ഒണ്ട് അങ്ങനെ
ഓ അത് ശെരി ആ ആ അപ്പൊ ഇന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനേക്കും ല്ലെ
ആ അതെ ആ വേറെ പ്രത്യേകിച്ച് പ്രേത്യേകിച്ചൊന്നുല്ല ഇങ്ങനൊക്കെ പോന്നു
പി പിന്നെ വിളിക്കാം
ആ ഓക്കെ ഓക്കെ